ഹലോ
ഹലോ
കേൾക്കാൻ പറ്റുന്നില്ലേ ആഹ് ഒ ക്കേ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖന്നല്ലേ
സുഖം തന്നെ നല്ല വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇല്ല മഴയില്ല ഇന്നൊക്കെ നല്ല ചൂടാ രാവിലെ മയക്കാറ്ണ്ടായിന് പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോ പോയി ഇപ്പൊ നല്ല വെയില ചൂടൊണ്ട് ഞങ്ങളിപ്പോ എസിട്ട് കെട ക്ക അമ്മാതിരി ചൂടാ ഇപ്പവിടെ എന്താ അവിടത്തെ അവസ്ഥ
ഇവിടുന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു ഇപ്പം കുറഞ്ഞ്
കുറഞ്ഞുലേ
ഉം മഴ പെയ്യുന്നോണ്ട് ചൂടില്ല നല്ല കാലാവസ്ഥയാ പൊടിയൊന്നുല്ല
ആ ആ ഓക്കെ പിന് ആ ഭക്ഷണം കഴി ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് കെടന്നതേന് കിടന്ന് ഇപ്പൊ ഉറങ്ങി എണീക്കാ
ചായയുടെ സമയായി ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല എണീച്ചിട്ടുള്ളൂ ഇനി താഴ്ക്ക് ഇറങ്ങണം ചായ കുടിക്കണം എന്നുണ്ടെങ്കില് നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഒറങ്ങാറുണ്ടോ
ഏയ് ഇല്ല ഉച്ചക്ക് ശേഷം ഉറങ്ങാറോന്നുല്ല
ഇല്ലല്ലേ ഉം ചായക്കുടി കഴിഞ്ഞോ വൈകുന്നേരം എന്തായിരുന്നു ചായക്ക് കടിയായിട്ടുണ്ടായിന്
ചായക്ക് കേക്കോണ്ടായിരുന്നു
പുറത്തുന്ന് മേടിച്ചാണോ ആഹ് ഓക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടങ്ങള് എന്തെലും പലഹാരങ്ങളൊക്കെ
ഫ്രൈ ഐറ്റോക്കെ ഉണ്ടാക്കാം പഴംപൊരി ഉള്ളിവട പരിപ്പുവട അങ്ങനെയൊക്കെള്ള ചെറിയ ഐറ്റങ്ങള് ക്കെ ഉണ്ടാ
ആ ആ അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായില്ലേ ഇപ്പൊ സ്കൂളിലേക്കവശ്യം ള്ള സാധനങ്ങള് ബാഗ് കൊട മക്കൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വ വാങ്ങിച്ചോ
ഇല്ല ഒന്നും വാങ്ങിച്ചില്ല വാങ്ങിക്കണം
ആ സ്കൂള് തോറക്കറയല്ലോലെ
ആ
അടുത്ത ദിവസങ്ങളിൽ പോവാന്ന് വിചാരിച്ചിണ്ടാവൂലേ
ആ
പിന്നെന്താ കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
ആ കൃഷികളൊക്കെ ഉണ്ട് ചീനി വാഴ
ആ
അങ്ങനെയുള്ള കൃഷികളക്കെ പയറ്
ആ ആ ഓ അപ്പൊ നിങ്ങൾ നിങ്ങൾടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രണോ കൃഷി ചെയ്യല് അതോ പുറത്തേക്ക് വിൽക്കാനും വേണ്ടി ചെയ്യാറുണ്ടോ
ഇല്ല വീട്ടിൽ ആവശ്യം ഞങ്ങൾക്ക് വേണ്ടി മാത്രേള്ളൂ
അ ആ ഒളില്ലേ ആ പിന്നെ ഈ ഫലവൃക്ഷ തൈകളൊക്കെയുണ്ടോ വീട്ടില് കായ്ക്കുന്ന
ആ അതൊക്കെ ഉണ്ട് ആഞ്ഞലിയുണ്ട് പിന്നെ ആഞ്ഞിലിപ്പഴമില്ലേ ആഞ്ഞിലി ഒണ്ട് പിന്നെ മാവുണ്ട്
ആ ആ
മാങ്ങ മാങ്ങ
ആ ആ മനസ്സിലായി ഓക്കെ അപ്പൊ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഏകദേശം എല്ലാരും വീട്ടിലും നെറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് തോന്നുണ്ട്
ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഇഷ്ടം പോലെ മാങ്ങ ഞങ്ങൾ ആരിഞ്ഞ് ഉണക്കി പിന്നെ അച്ചാറിട്ട്
ആ
കൊറേ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്ത്
ആ ആ ഓക്കെ ഈ ഒണക്കിയത് വച്ചാ എങ്ങനെയാണ് ഒണക്കിയത്
അരിഞ്ഞ് പച്ച മാങ്ങ അരിഞ്ഞ് വെയിലത്തിടും
ഉപ്പൊക്കെട്ട്
ആഹ് ഉപ്പക്കെട്ട് പെര വെയിലത്തിട്ട് ഉണക്കി എടുക്കും ഉണങ്ങാൻ ദയങ്കര പ്രയാസമായിരുന്നു ഇപ്പൊ മഴയായതോണ്ട് ഉണങ്ങി കിട്ടിയില്ല
ആ ആ എന്നിട്ട് ഇങ്ങള് ഇനി അത് എന്നെടുക്ക എന്ത് എന്ത് ചെയ്യാനെടുക്ക
അത് കറിക്കൊക്കെ ഉപയോഗിക്കും
മാങ്ങ ഉണങ്ങിയ മാങ്ങ കറിൽ ഇടോ
ആ
ആ ആ ഓക്കെ അതിപയേച്ച് അച്ചാർ ഉണ്ടാക്കാറുണ്ടോ
അത് ഉപയേച്ച് അച്ചാറിടോ
അറിയില്ല ഇവിടെ എന്റെ ഉമ്മ കഴിഞ്ഞ കൊല്ല അങ്ങനെ ഉണക്കി വെച്ചത് ഇപ്പളവിടെ ഷോറൂമില് കിടക്കേണ്ട് അത് അച്ചാർ ഇടാൻ പറഞ്ഞ് എടുത്ത് വെച്ചതേനി ഇതുവരെ അച്ചാർ ഇട്ടിട്ടുല്ല്യാ വേറൊന്നിനും ഉപയോഗിച്ചിട്ടും ഇല്ല അപ്പൊ ഞാൻ അതൊണ്ട ചോദിച്ചേ
ഉണങ്ങിയ മാങ്ങ അച്ചാർ ഇടുന്ന് തോന്ന് എനിക്ക് അറിയത്തില്ല അയിനെ കുറിച്ച് പക്ഷെ മീൻങ്കർ കറിക്കൊക്കെ ഉപയോഗിക്ക എനിക്കറിയാം
ആ അഹ് ടേസ്റ്റ് ആയിരിക്കൂല്ലേ കറിക്ക് ഉപയോഗിക്കുമ്പോ പുളിക്ക് പകരാണോ യൂസെയ്യാറ് പുളിങ്ങ പേക്കന്ന് ആ എന്നാ പറഞ്ഞു കൊടുക്കണം ഇമ്മാക് അങ്ങനെ ഉപയോഗിക്കാൻ ഇവിടെ ഒരു വലിയൊരു കുപ്പി നർച് അങ്ങനെ ഉണ്ടാക്കി വെ ചത് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കി വെച്ചത്ണ്ട് അപ്പൊ അച്ചാറിടെ വിചാരിച്ച് ഇട്ത്ത് വെച്ചത് ഇത് വരെ അച്ചാർ ഇട്ടിട്ടില്ല കറിക്ക് ഇടണത് ഇമ്മക്കിട്ട് അറിയൂ ഇല്ല തോന്നണ്ട് പിന്നെ ദുബായി കാലാകുമ്പോൾ വെള്ളത്തിന്റെ പ്രശനൊക്കെ ഉണ്ടാവുണ്ട് വെള്ളം കേറ പാറോ പ്രളയത്തിന് അങ്ങൻത്തെ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ
അങ്ങൻത്തെ പ്രശ്നങ്ങളില്ല പക്ഷെ വെള്ള ശല്യം ഉണ്ട് അവിടെ ഇവിടെൊക്കെ ആയിട്ട്
ആ ആ വീട്ടിലൊക്കെ വലിയ പ്രളയങ്ങളൊക് ഒക്കെ ഉണ്ടായിനല്ലോ ഒന്ന് രണ്ട്
ഇല്ല
ഓ ഇവിടെ ഇപ്പൊ ആ വലിയ പ്രളയില്യേനോ അന്ന് ഞങ്ങളെ വീട്ടില് മൊത്തം വെള്ളം കയറി വീട്ടില് മൊത്തം വെള്ളം കയറി വച്ചാല് ഫസ്റ്റ് ഫ്ലോർ മൊത്തം വെള്ളത്തിനടിയിലേ എന്നിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ നാശനഷ്ടപ്പെട്ടു പോയി ടക് ഇല നശിച്ചു പോയി അതുപോലെ അവ നല്ല പുതിയ ആൽമാറകള് അ രണ്ട് മൂന്നീസം വീടിന്റെ ഉള്ളില് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം നിന്നു. ഞങ്ങളിപ്പോ പുതിയ വീട് എടുത്തതെയ്ന് എടുത്തിട്ട് ഇപ്പൊ ഒരു ഏ ഏഴ് കൊല്ലക്കെ ആയിട്ടുള്ളൂ പുതിയ വീട് എല്ലാ പണിയും കഴിപ്പിച്ച വീട് അതില് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്നാൽ ദിവസം വെള്ളം നിന്ന് അപ്പൊ പുതിയ പെയിന്റ് അടിച്ചതൊക്കെ ചളി പെറ്റിയാണ്ട് അ വീടിന്റെ ചുമരിലൊക്കെ ചളി പറ്റി പിടിച്ച് കിടക്കെയ്ന് അതുപോലെ വെള്ള ഇറങ്ങിപ്പോയ സമയം വീടിനുള്ളിലൊക്കെ നിറയെ ചളി എന്തൊക്കൊകോ ചണ്ടി കള് ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളത് നന്നാക്കാനും വാണ്ടി എ ഇവിടെള്ള കെ എം സി സിന്റെ പ്രവർ തകര് ഒക്കെപാടൊക്കെ കൂടി വലിയ മോട്ടറൊക്കെ വെച്ച് പിന്നെ കൈക്കോട്ടും കൊട്ടയൊക്കെ എടുത്ത് ചളിയൊക്കെ വീടിന്റെ ഉള്ള്ന്ന് അങ്ങനെ കൊട്ടീല് നിറച്ച് മറ്റേ ചെറിയ ഉന്ത്‌ വണ്ടി ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ പുറത്തേക്ക് ആക്കി ക്കെ ചെയ്തുവെക്ക് ഞങ്ങളൊക്കെ ഒന്ന് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ ഓ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേയ്
ഞങ്ങക് കഴിഞ്ഞ വർഷൊക്കെ ഇവിടെ വെള്ളം കെറിയാര്ന്ന് ഇപ്രാവശ്യം വെള്ളം അങ്ങനെ മുറ്റത്തൂടൊക്കെ ഒഴുകി പോയതേ ഉള്ളൂ അല്ലാതെ വെള്ളം പൊങ്ങിയില്ല
ആ ആ അത് വല്യ പ്രളയത്തിന് വല്യൊരു പ്രളയല്ലേനോ എല്ലാ ഏകദേശം എല്ലോട്ത്തും വെള്ളം കേറിയ സമയം ആ സമയത്ത് വീട്ടില് കേറീഞ വെള്ളം
ആ സമയത്ത് വെള്ളം വീട്ടിലൊക്കെ കേറിയായിരുന്നു ഒന്നും വെള്ളം ഇവിടെ എല്ലാം പൊങ്ങി നടക്കാൻ വഴിയൊന്നുംല്ലായിരുന്നു ഞങ്ങൾ പെരക്കകത്ത് തന്നെ ഇരിക്കുവായിരുന്നു വെള്ളം ക വെള്ളം പൊങ്ങിയ കാരണം പൊറത്തോട്ട് ഇറങ്ങാതെ
അ ആഉ കിയാഉ വെള്ളം പിന്നെ എന്താ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ?
എന്താ പറഞ്ഞെ
യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ?
യാത്രകളൊക്കെ ചെയ്യാറുണ്ട്
ഇപ്പൊ അവസാനമായിട്ട് എവിടേക്കാ ദൂരയാ
ആഹ് ആ സ് ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വരെ പോയി ദൂരെ യാത്രയൊന്നും ചെയ്യുന്നില് ല്ല അട്ത്ത് ജില്ലകൾ അടുത്ത ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്
ആ ആ ഞങ്ങളും ഇവിടെ ഇങ്ങനെ യാത്രൊക്കെ ചെയ്യാറുണ്ട് ഇപ്പ ല അവസാനമായിട്ട് പോയത് ഞങ്ങള് അൽഗൽ ഹി മണാലി അങ്ങനെയുള്ള ഏ തണുപ്പ് മഞ്ഞൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോയിരുന്നു അപ്പ അത് ഞങ്ങൾ പോയിരുന്നത് ഒരു പാക്കേജ് എടുത്ത പോയതനു പാക്കേജ് ഞങ്ങള് മറ്റേ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കണ്ടു അങ്ങനെ ഒരു പാക്കേജ് നല്ല പാക്കേജന്നൊക്കെ പറഞ്ഞണ്ട് എന്നിട്ട് ഞങ്ങള് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് ആ പാക്കേജിൽ പോയക്കരുന്നു നല്ല അടിപൊളി പാക്കേജ് കാര്യങ്ങള് നമുക്ക് അവിടുന്ന് നല്ല അടിപൊളി റൂം കിട്ടി അതുപോലെ ഭക്ഷണങ്ങളും അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാല് നമ്മളെ നാട്ടത്ത് ഭക്ഷണം എല്ലാം കൂടെ ഉണ്ടാവല് അവിടെന്ന് പറഞ്ഞാല് നമ്മൾ ഈ മന്തിക്കൊക്കെ ഉപയോഗിക്കില്ല ഒരു അരി വലിയ നീണ്ട അരി അറിയോ
ആഹ്
ആഹ് അപ്പൊ ആ അരി ഉപയോഗിച്ചിട്ടാണ് അവിടെ സാധാ ചോറൊക്കെ ഉണ്ടാക്കല് അപ്പൊ ചിലർ എനിക്കൊന്നും അവിടുത്തെ ഭക്ഷണങ്ങളൊന്നും പറ്റിട്ടേ ഇല്ലേനുട്ടോ അപ്പൊ പിന്നെ അതുവല്ല അവിടുന്ന് നമ്മള് എന്ത് വാങ്ങണെന്നുണ്ടെലും നല്ല റേറ്റ് കൂടുതലാണ് ഇപ്പൊ ഞങ്ങള് അവിടുന്ന് സാധാ ചായയുടെ നല്ല ഞങ്ങള് നല്ല സീസണിലയിനി പോയിരുന്നു ഡിസംബറില് അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും തണുപ്പേന് അപ്പൊ ആഹ് ഒരു സാധാ ചായ സാധാ കുഞ്ഞ് ഗ്ലാസ്സില് ചായക്ക് തന്നെ നമ്മള് എൺപത് നൂ റ് രൂപക്ക് കൊടുക്കണം നമ്മളാവിടുന്ന് അഞ്ച് പത്ത് റൂപ്യക്ക് ഒക്കെ കിട്ടുന്ന ചായക്ക് അവിടെ നൂറ് രൂപക്ക് അങ്ങനെ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് ചെയണം ഭക്ഷണ സാധനങ്ങൾക്ക് പിന്നെ അവിടുത്തെ സ്ഥലങ്ങള് ലങ്ങള് എക്സ്പ്ലോറെയ്തു അതുപോലെ അവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു ഈഹ് ഉം മറ്റേ അങ്ങനെ ഒരുപാട് നമ്മള് കുതിരന്റെ പുറത്ത് കേറി ആശ്മൂരിലൊക്കെ കുതിര സവാരിയൊക്കെ നടത്തി പിന്നെ അതുപോലന്നെ എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന താജ്മഹലൊക്കെ പോയി കണ്ടു ആഗ്രയിലുള്ള താജ്മഹലൊക്കെ പോയി കണ്ടു എല്ലാവരും ലൈഫില് ഒരുവട്ടം എങ്കിലൊക്കെ കാണാൻ ആഗ്രഹി ക്കുന്ന ഒരു സ്ഥലണല്ലോ അത് അപ്പൊ അവിടൊക്കെ പോയി കണ്ടു അപ്പൊ അങ്ങനെയൊക്കെ യാത്രകളൊക്കെ ചെയ്തിരുന്നു പിന്നെ പിന്നെ എന്താ വീട്ടില് ഈഹ് ഇതൊക്കെ ഉണ്ടോ മറ്റേ തെങ്ങൊക്കെ ഉണ്ടോ
മ്മ് തേങ്ങൊക്കെയുണ്ട്
ആഹ് വീട്ടില് ആവശ്യത്തിനുള്ള തേങ്ങ ഒക്കെ ഇട്ട മതില്ലേ
ഉം
പിന്നെ അതുപോലെ വെളിച്ചെണ്ണെക്കെ നിങ്ങള് വീട്ടില് തന്നെ ആട്ടി ഉണ്ടാക്കലാണോ
അല്ല പുറത്തൂന്ന് വാങ്ങിക്കുവാ
ആഹ് അപ്പ അയിനും മാത്രോള്ള തേങ്ങ ഒന്നും കിട്ടറ്ണ്ടാവില്ല അല്ലെ
ആഹ്
ഞങ്ങൾ ഇവിടെ വെളിച്ചെണ്ണ പുറത്ത് നിന്ന് വാങ്ങാറില്ല ഞമ്മക്ക് ആവശ്യത്തിനുള്ള ആട്ടാനുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടും ഓക്കെ എന്ന ശെരിട്ടോ
ഉം